ഹെലോ
ആഹ് പറയൂ ആഹ്‌ എന്തക്കെ ചെയ്യുന്ന
ഏഹ് നല്ലതന്നെ ആ പിന്നെ എവിടയാ അപ്പം ആഹ്‌ മഴല്ലേ നല്ല മഴല്ലേ
അതെല്ലെ ഇവിടെ ഇന്നുംന്നലെക്കായിട്ട് കൊറവൂണ്ട് കുറച്ച് വെയിലൊക്കെണ്ട് ഇനിപ്പ എപ്പഴാ പെയ്യന്നാവോ കുട്ട്യോൾ ഓ പോയി പോയി അവടെയോ
ഓഹ് എല്ലാരും പോയിട്ടുണ്ട്
ഉം ഉം അയ് ശരി
ആ നമ്മളെ പറഞ്ഞിണ്ടായിരുന്നല്ലല്ലോ എവടെ പോകുന്ന സ്ഥലം എവടെ നമ്മളിപ്പോ പോവാ ഉദ്ദേശിച്ച
എവടെപ്പൊ പോവാ എവടെ വേണേലും പോവാ വൈബൊക്കെ തന്നെ ഇരിക്കണേ പക്ഷെ ഇപ്പ മഴ ആയതൊണ്ട് വൈന്നേരം നടക്കണ്ടാവില്ല
ഉം മഴയൊന്ന് ലെവൽ ആയിട്ട്ന്നെ ഇറങ്ങല്ലേ
ഉം ഉം അതെ അതെ ഇപ്പം ഹസ്ബൻഡ് എന്തു പറയണു
ഹസ്ബൻഡ് വിളിച്ചിട്ടുണ്ടായിരുന്നു
ഉം ഉം ഉം
ആഹ് സുഖാണ് കൊഴപ്പൊന്നുല്ല ഇവടെ. ഓഹ് ഓഹ് വർക്കിലാണ് അവടെ കൊ കൊഴപ്പൊന്നുല്ല ഉം ഉം.
കൊഴപ്പൊന്നില്ലല്ലേ ഇന്നെന്താ സ്പെഷ്യല് പണിഒക്കെ കയ്ഞ്ഞോ?
ഓ പണി കഴിഞ്ഞ്ങ്ങനെ വെർതെ ഇരിക്കാണ് നീ പറഞ്ഞല്ലോ ഇപ്പ എവിടെങ്കിലുക്കെ പോവാ ന്ന്ള്ള നമ്മൾ പ്ലാൻ ചെയ്തിണ്ടാര്ന്നല്ലോ ഫ്രണ്ട്സ് അപ്പോം. ഞാന ത്ങ്ങനെ ടൂർ പ്ലൈസസൊക്കെ ങ്ങനെ സെർച്ച്‌ ചെയ്തോണ്ട് ക്കേർന്നു എവിടക്കെപ്പം പോവാന്ന് പിന്നെയാണ് ഈ മഴ നല്ല മഴ
നല്ല മഴ വയനാടാണ് വിചാരിച്ചിരുന്നത് അപ്പോഴേക്ക മഴയതുകൊണ്ട്
അവു അവടക്ക് കടക്കാൻ പറ്റില്ല്യേ? അവിടേക്ക് ഇപ്പത്തെ ഒരു ടൈമിൽ ന്തായാലും പറ്റില്ല. ഉം ബുദ്ധിമുട്ടാ കാരണം ന്താച്ചാ ഒന്നാമത് ആ ചുരത്തിനവ്ടെ നല്ല ബ്ലോക്ക് ആയിരിക്കും. ആഹ് പൊതുവേ പിന്നെന്ന അത് നല്ല തണുപ്പായിരിക്കും. പിന്നെ മഴ കൂടെ ആണെങ്കിൽ വെറുതെ അവിടെ പോയി പോരുണത് മാത്രെണ്ടാവൂ പൊറ ത്തൊന്നും എറങ്ങി എവിടീം കാണാനൊന്നും പറ്റില്ല.
ഉം ഇപ്പ എവിടെ ഇപ്പ സ്ഥലങ്ങളൊക്കെ ല വെര്ന്നത്
തൽക്കാലം ഇപ്പ മഴ കഴീണത് വരെ ലോങ്ങൊന്നും പിടിക്കുല്ലേ. ചുരുക്കും വല്ല ബീച്ചിലോ പാർക്കിലോ അങ്ങനെ എന്തേലൊക്കെ ചെറുതായി
ആഹ് അത് കൊഴപ്പുണ്ടാവൂല്ല.
ആഹ് അതെ അങ്ങനെയൊക്കെ നടക്കുള്ളൂ എന്തായാലും മറ്റേത് ഇപ്പൊ എന്തായാലും
ആഹ് ഇത് രാവിലെരണംഅതരിക്കു നല്ലത് ഇവര് ഫുള്ള് ആഹ് ഇവ സ്കൂള് പോയിട്ട ഇറങ്ങാ ആ ടൈം അതായിരിക്കു നന്നാവാ ഇവരും കൊണ്ടൊന്ന പോയാ ഒന്നും നടക്കൂല്ല.
ആ അതെതെ.
ആഹ് പിള്ളേരൊക്കെ പോയിട്ട് എത്താൻ ടൈമിൽ നമക്കെ അങ്ങനത്തെ രീതിയില് നമക്ക് മാളോ അങ്ങനെ എന്തെങ്കിലും ആക്കാംല്ലേ?
ആഹ് അങ്ങനെ എന്തേലൊക്കെതവുകി ഒന്നുകൂടി ബെറ്റർ ആവാ തോന്നണു ഇക്ക്. മറ്റേത്പ്പോ എന്തായാലും നടകില്ല പിന്നെപ്പോ ഇവരെ കൊണ്ടുപോയിട്ട്
ഉം അതൊന്നും ശരിയാവില്ല അതിപ്പോ നമുക്ക് എന്തായാലും മക്കളെയും കൊണ്ടല്ലാതെ പോവാനും പറ്റില്ലല്ലോ ക്കെ വെക്കേഷൻ ടൈമിലൊക്കെ ആവുമ്പോ പിന്നെ മഴ കൊറച്ച് കൊറയും ആ ടൈമിലൊക്കെ നോക്കാം.
ആഹ് ആ ഒരു ടൈമിലക്കെ സെറ്റ് ആവുള്ളൂ പിന്നെ ഇപ്പൊ മഴ മഴൊക്കെ ആയി കഴിഞ്ഞ നമുക്കവിടെ പ്രത്യേകിച്ച് ഒന്നിനും കാണാനും ഏറങ്ങാനും ഒന്നിനും പറ്റില്ല്യാ. ത് വെച്ചാ ആ ഒരു ഇത് കിട്ടില്ല ആകെ നനഞ്ഞ് ചിരിഞ്ഞിട്ട് ഇരിക്കണ്ടത്ണ്ടല്ലേ. അത് വെയിലുള്ളൊരു ടൈമൊക്കെ ആച്ചാൽ ഒന്നൂടി സെറ്റ് ആയിട്ട് റെഡി ആകും.
അതെ പുറത്തൊന്നും എറങ്ങാൻ പറ്റില്ല മഴയത്ത് പോയി ഇണ്ടെങ്കിലിപ്പോ വെറുതെ ജസ്റ്റ് നമക്ക് ചെറിക്ക്യോ ആഹ് അതേ ഉള്ളൂ അമക്ക് ഒരു ട്രിപ്പ് അത് നമുക്ക് വേറെ പ്ലാൻ ചെയ്യാം. ഒരു വൺണ്ടേ അവിടെ സ്റ്റേ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഒന്ന് റെഡി ആക്കാം വെക്കേഷൻ ഒക്കെ ആയി പൂവാം ഉം ഇപ്പൊങ്ങ് നമക്ക് ജസ്റ്റ് വൺ ഡേ ടൂർ ആയിട്ടില്ലേ രാവിലെ അങ്ങ്.
ആഹ് രാവിലെ പോയിട്ട് ജസ്റ്റ് ഒന്ന് വെറുതേക്കെ ഒന്ന് കറങ്ങിയിട്ട് അങ്ങനെട് പോരാം, എന്തേലൊക്കെ പർച്ചേസ് ചെയ്യാെണ്ടങ്കി എന്തേലും സാധനങ്ങളൊക്കെ മേടിച്ച് വെുതെ രണ്ട്മൂന്ന് പേരെ വായി നോക്കിട്ട് അങ്ങനെ പോരന്നല്ലാണ്ട് വേറെ മാർഗം ഒന്നൂല്ല അതേ.
കൂട്ടാതേ വുമ്പോ പിന്നെ വലിയ പ്രശ്നമല്ല നമക്ക്.
ആഹ് അതെ അതെ ഇവര് കൂട്ടി പോയൽ എന്താറിയോ അവര് അ അത് വേണം ഇത് വേണം അങ്ങനെ വാശി പിടിച്ചിട്ട് നടക്കില്ലേ, പക്ഷെ അതെന്താ സാധനം എന്നുള്ളത് ഇവർക്ക് പോലും അറിയില്ല പക്ഷെ ഇവര് കാണുമ്പോ അയിന്റെ ആ ഒരു ഭംഗി കണ്ടിട്ട് പറയുന്നതാണേ.
അതന്നെയാണ് ഞങ്ങളി ഈ അടുത്ത് തന്നെ ഗോകുലമാളില് പോയിട്ട് വെറുത് മോളയും കൊണ്ട് പോയി കൊറെ പർച്ചേസ് ചെയ്തുന്നല്ലാണ്ട് ഒന്നും ഇവിടെപ്പൊ അതിന്റെ ഒരു പൊടി പോലുംല്ല വാങ്ങിയ സാധനത്തിന്റെയൊന്നും കാണുമ്പോ അതൊക്കെ വേണംന്ന് തോന്നും
തോന്നും പക്ഷെ അത് പിന്നെ വേടിച്ചത് തന്നെ അവർക്കും അത് എന്താ എങ്ങനെ ഉപയോഗിക്ക എന്താ കാര്യങ്ങള് ഒന്നും അറിയില്ലേ അറിയില്ലേ വെറുതെ കാണുമ്പോ ആ ഭംഗി കണ്ടിട്ട് വേടിക്കാ, വെറുതെ കുറെ പൈസയും കൊടുക്ക എന്നിട്ട് രണ്ട ദിവസം കയിഞ്ഞ് കഴിഞ്ഞ കഴിഞ്ഞു പിന്നെ സാധനം തന്നെ കാണില്ല ആ നഷ്ട്ടാണെയ് വെറുതെ അവിടേക്ക് ഇവിടേക്കൊക്കെ വലിച്ചിട്ട് ച്ചിട്ട് എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരിക്കും
ആഹ് നമുക്കൊരു കാര്യം ചെയ്യാം നമക്ക് രാവിലെ നമുക്ക് വേണങ്കിൽ നമുക്ക് ബാലനില്ലെ ഇപ്പൊ പുതിയ ഇറങ്ങിയ ഫിലിം ആ അതിനൊന്ന് ബുക്ക് ചെയ്തിട്ട് ആ അത് കണ്ടിട്ട് ട്ട് അത് നമുക്ക് അങ്ങനെ ഇറങ്ങാം അല്ലെ
ആഹ് അങ്ങനെ
നങ്ങക്ക് അങ്ങനെ ബീച്ചിലോട്ട് ഇറങ്ങി മാളിലേക്ക് എന്തെക്കും മാളന്ന് കാണാം അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്ത പിന്നെ മാളൊന്ന് ചുറ്റി കറങേൻ ചെയ്യാലോ മോർണിംഗ് ഷോ ബുക്ക് ചെയ്തിട്ടേ
ങ്കിലും വെറുതെ പോയിട്ട അല്ലേ ഈ മാളിലുള്ള ഒരുവിധ ചിലരൊക്കെ മാത്രമേ പർച്ചേസിങ്ങ് ചെയ്യുള്ളൂ വെറുതെ ചിലവർ ആ മാളില് കയറിയിട്ട് വെറുതെ അത് കാണാനൻ ഇറങ്ങാനായിട്ട് ഇരിക്കുന്നവരൊക്കെയായി ആ
ആണല്ലോ കണ്ടങ്ങെട്ട് റേറ്റ് ഒക്കെ ചോദിച്ച് ഇറങ്ങി വരാം
അതെ അതെ പിന്നെ കുറച്ച് ഫോട്ടോസ് ഇതിനലൊക്കെ തന്നെ കാര്യമായിട്ട് എല്ലാരും ഒട്ടുമിക്കി ആൾക്കാരൊക്കെ മാള യൂസ് ചെയ്ത് അതെ കാര്യമായിട്ട് അതൊക്കെ തന്നെയ ഉണ്ട് എല്ലാരും അങ്ങനെ തന്നെയ അവല്ലാ ഓ നമ്മള് വിചാരിക്കാ അവടെ കൊറെേ ആൾക്കാരുണ്ട്യോ അവരൊക്കെ എന്തൊക്കെയൊക്കെയോ മേടിക്കോടിക്കോ പക്ഷെ അ ഒട്ടുമിക്കിയ ആൾക്കാരും അതൊക്കെ വെറുതായി കുറച്ചു പേര് മാത്രമേ ശരി ചില എന്തേലുമൊക്കെ മേടിക്കുന്നണ്ടാവലേ കാണുമ്പോുമ്പൊക്കെ വ്യൽ എന്തൊക്ക വല്യ സംഭവമായിട്ടൊെ യൂസ് ചെയുന്നുണ്ട് ഇതൊക്കെ ചെയും പക്ഷെ അവിടത്ത അതുപോലെ തന്നെ റേറ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ ഇനി പ്പഈ കുട്ട്യാള ഡ്രസ്സ് ആണെങ്കില് അതെ
ആ ക്വാളിറ്റി ഒക്കെ സെയിം അല്ല നമ്മൾ പുറത്തന്ന് റേറ്റ് കൂടുതലാണ് നമ്മൾ അ വാങ്ങിക്കന്നാ സെയി ക്വാളറ്റി ന്നെയ നോക്കി മെറ്റീരിയൽസ് ഒക്കെ നോക്കി എടുത്താൽ മതിയേള്ളൂ
ആ അതെയല്ലേ അതിപ്പോ ഈ ചെലപ്പോ ഇതേ സെയിം കമ്പനിയന്നെയാണ് മാളിന്റെ ഉള്ളള്ളതും വരുന്നത് പക്ഷെ റ കേട്ട നമ്മളെ ബോധം പോകു പോ പക്ഷെ അത്രയ്ക്ക് വരുന്നില്ല ശരിക്ക അതേ സെയിം സാധനം കാര്യങ്ങളൊെ
ആ അതെതെ ബ്രാൻഡട് സാധനം വാങ്ങുന്നതിനക്കാ നല്ല നള് നല്ല ക്ലോത്ത് നോക്കി പുറത്തുന്നു ഷോപ്പ് ഒന്നൊക്കെ വാങ്ങിക്കതല്ല
രിക്കും നല്ലത് അത് തന്നെയന്നെ അത് ഏറ്റവും നല്ലത് കാരണം റേറ്റ് കൊറഞ്ഞാലും സാധനം കുറച്ച് യൂസ് ചെയ്യാം ഇപ്പൊ ഇവരന്നെ കുഞ്ഞ തരണ സമയത്ത് മക്കൾ കുഞ്ഞേത്ത സമയത്ത് ഇതുപോലെ ബേബി ബേബി ഗിഫ്റ്റ്ണ്ടല്ലോ നമ്മളെ സാധനങ്ങള്ൾ വേടികണെ ആ അതൊക്കെ നല്ല റേറ്റി ആആ ഇവ് റിലേറ്റീവ്സ് ഒക്ക കൊണ്ടുവന്നായിരുന്നു പക്ഷെ അതാ പുറത്തെ ആ പെട്ടി കുട്ടീട്ട ഉള്ളിൽ കാണുന്ന ആ ഒരു ഭംഗിയുള്ളൂ അതിന്റെറെ ഉള്ളിലത്തെ ക്ലോത്ത ഒക്കെ വെറും വേസ്റ്റ് ആായിുന്നു ഒന്നുംണ്ടായിരുന്നില്ല ആേ അതി ആ ആ ഡ്രസ്സ് ആഹ് അത അത അതെ ഒരു അതുപോലെ അ ഇതില് എത്ര എണ്ണൂറ് രൂപ എന്തോണ് ഇ റിലേറ്റീവ്വി ഒരു ബേബി സെറ്റിൽ കണ്ടായിരുന്നേ അപ്പൊ കാണുമ്പ നല്ല മേനയൊക്കെ ഉണ്ട് കാണാൻ കൊള്ളാം പക്ഷെ അയത്ത ആ തുണിണ്ടല്ലോ ഒതിനും പറ്റിയില്ല ആ ഒരു കുപ്പായ ഒരു ഒറ്റടല ഇട്ടത് കൂടി
അതെ ഉം എനിക്കുണ്ട അനുഭവംണ്ട് മോൾക്ക് അങ്ങനെ കിട്ടിയതൊക്കെ മക്കൾക്ക് ഉം പിന്നെ ഞങ്ങള്
ഞാൻ എന്നിട്ട് ആഹ്
നമ്മള് ബേ നമ്മളിപ്പോ ഇവിടെ നമ്മുടെ മാക്സിലും സ്റ്റുഡിയോയിലൊക്കെ പോയിട്ട് ചിലപ്പോ പോയി ചെയ്യ നല്ലതായിരിക്കും അധികം ഞാന് മക്കൾക്ക് അങ്ങനെ വാങ്ങിക്കാറല്ലോ പക്ഷെ അവിടെ പോയിട്ട് മാക്സിമം ഒരുാവശ്യം ഡ്രസ്സ് എടുത്തിട്ട് ഭയങ്കര ലോ ക്വാളിറ്റി ഡ്രസ്സ് ആയിപ്പോയി ബനിയൻ ക്ലോത്തിന്റ ആണ് പെട്ടന്ന പെട്ടെന്ന് ഡാമേജ് ആയി കെ എം എന്തൊരു റേറ്റ് ആണോ സെവൻ ഡബിൾ നയൻ ആഹ് നയൻ ടബിൾ നയൻ അങ്ങനെയൊക്കെയ ആണ് ഇത്ര
പക്ഷെ നമുക്ക് ഉപയോഗിക്കാൻ അത അത് കാണുമ്പോ നമ്മൾ ചിലതൊക്കെ ചില സംഭവം കുറച്ച് റേറ്റ് കൂടുതലും നല്ല ക്വാളിറ്റി ഉണ്ടാാവും പക്ഷെ അപ്പമ്പ കുഴക്കും അതിനെ കൊണ്ടാണ് എന്ന് വിചാരിക്കും പക്ഷെ അത് വെറുതെ ആഹ് നേരംആഹ് റേറ്റിനു കിട്ടൂല പുറത്തുന്ന് മേടിക്ക രണ്ടെണ്ണം മേടിക്കയും ചെയ്യാ കൊറച്ച കാലം യൂസ് ചെയ്യയും ചെയ്യ. നല്ലത് കിട്ടുകയും ചെയ്യേ എന്നിട്ട് ആഹ് ആഹ് അതന്ന നല്ല അന്ന് ഇതുപല കുട്ടീന്റെ ഡ്ര. ഓരോരുമ്പലും സാധനം കഴിഞ്ഞു ഒന്നുമ ഇല്ല വെറരുഹൂസായിട്ട്. എന്റെ അമ്മയും കൂടെ പറഞ്ഞു വെറുത അവരെ പൈസ പോയിട്ടോ പക്ഷെ നമ്മക്കിപ്പ എന്താ പറയാ. പറയാൻ പാകില്ലല്ലോ അവരോടപ്പ നമുക്ക് വിളിച്ചിട്ടപ്പ അവരോട് അത് പറയാനും പറ്റ. ഇല്ലല്ലോ കാരണംങ്ങങ്ങള് കൊണ്ടുവന്ന സാനം കേട്ടന്നന്ന് പോയിട്ടോ അഹ് അവര്രിക്കില്ല അവര് അത്രയും റേറ്റ് വങ്ങിട്ട് കൊ. നമ്മളതിനെ
ആഹ് അതന്നാ അവര്ക്ക്. അറിയില്ലല്ല അവര്പ്പ നല്ല റേറ്റ് ഉണ്ടാവുമ്പോ നല്ല സാധനം ആയിരിക്കുംന്ന് വിചാരിച്ച് വാങ്ങതാണല്ലോ.
ആഹ് മേടിക്കുന്നതല്ലേ എന്നിട്ട് അമ്മക്ക് ഭയങ്കര വിഷ. നന്നങ്ങനെ കണ്ട പിന്നെ എന്താ ചെയ്യ. അഹ് അതൊക്കെ നല്ല എപ്പോഴും നമ്മൾ ചെറിയ കടയിലൊക്കെ തന്നെ പോകവാ നല്ലത്
അത് പിന്നെ ഇവരാണെങ്കിൽ അങ്ങനെ യൂസ്ചെയ്യലല്ലോ ഒന്നും രണ്ടോത്രം. പ്രാവശ്യം യൂസ് ചെയ്യല്ലേള്ളൂ അപ്പൊ അതിനുവേണ്ടി നമ്മൾ അധികം റേറ്റിന ഒന്ന് വാങ്ങിക്കാതേ നല്ലത്.
വിേടിച്ചിട്ടും കാര്യമില്ലേ ഇവര് ആഹ്. സാധാരണ ഇപ്പോ ഒരു ഡ്രസ്സ് തന്നെ എടുത്ത് നമ്മളൊരു ഫംഗഷന് മാരേജിന് പോയിട്ട് കഴിഞ്ഞാല്. ആഹ് കല്യാത്തിന് തന്നെ കഴിഞ്ഞഞ് കഴിഞ്ഞാല് ഏകദേശം സെറ്റയിണാവും ഇള്ള കറയും. ഒക്ക ആക്കിട്ട് മൊത്തമായിണ്ടകും പിന്നെ ആഹ് പിന്നെ അടു. ഫംഗ്ഷൻ അതെന്തായാലും പറ്റില്ലേ.
എഴിയാൻ പറ്റില്ല.
അങ്ങനെയുള്ള ഒരു കാര്യത്തിലായിട്ട ഇരിക്കും ആഹ് പിന്നെ. കുറച്ചൊക്കെ എന്താലും ചെറ ചെറിയ പുറത്തൊക്കെ ഇറങ്ങുമ്പോറ്റ അങ്ങനൊക്കെ തന്നെ പറ്റൂള്ളേ കാരണം അവരെ പ്രായം. അതാണ് നമ്മള് പറഞ്ഞട്ട കാര്യല്ല നമ്മള് സൂക്ഷിക്കുന്ന പോലൊന്ന ഇപ്പോ അവര് സൂക്ഷിക്കില്ലല്ലോ.
ആഹ് നമുക്കും അങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റില്ല വരെപ്പോഴും ശ്രദ്ധിക്കാൻ പറ്റില്ലല്ലോ.
പറ്റില്ലല്ലോ ലോക ഇങ്ങനെ അങ്ങോട്ടും ഓടി ഇങ്ങോട്ടും പോട്ടൊക്കെ തന്നെല്ലേ വരുന്നു അങ്ങനൊക്കെ. അപ്പ എന്തായാലും നമുക്ക് നോക്കിട്ട് അതിനുരിച്ചിട്ടൊക്കെ ചെയ്യാം. എന്തായാലും ട്രിപ്പിന് നമുക്ക് പ്ലാൻ ചെയ്യാം നോക്കിയോക്കെ എവിടെ സെറ്റ് ആവുന്നന്ന് നോക്കിട്ട്. നോക്കാം ഇനിപ്പോ ഒന്നില്ലെങ്കിലും വെറുതെതി. പോയി കറങ്ങിട്ട് എന്തെലൊക്കെ ചെയ്തിട്ടിണ്ട് പോരാ വീട ഒരു നേരം പോയി . ആഹ് അതെ അപ്പൊ അങ്ങനെന്തേലുംക്കെ ആക്കിയിട്ട്. അതെ ഒന്ന് ദിവസം പോയി ചസ്റ്റ് കറങ്ങിട്ട്തൊാക്കിട്ട് പോരാം. അപ്പൊ പിന്നെ വലിയ കുഴപ്പൊന്നും ഇണ്ടായില്ല.
ആഹ് ഈ എല്ലാരും വിളിച്ചുണ്ടായിരുന്നോ എല്ലാരോട ഒന്ന് ഗൂപ്പിലൊ ഒന്ന് പറയണം നക്ക് പോട്ട്. ടൈമുണ്ട്റ്റ ഒക്കെ ഒന്ന് എല്ലാരും ഒന്ന് അറിയിക്ക.
ശരി ശരി
ആഹ് അതിനനുസരിച്ച് ഉം ഇപ്പ ജോബിന് പോകുന്നവരൊക്കെ ആണെങ്കി ഇപ്പൊ ലീവ് ഉള്ള ദിവസ. ണ്ടാവുള്ളല്ലേ അല്ലാത്തൊരു അത് പക്ഷെ നമക്ക്.
നമ്മളെരുത്കൂടെ നോക്കണ്ടിവരും എങ്ങനെ നോക്കിട്ട് അയ്നൻസരിച്ച്ട്ട് ചെയ്യാം.
നോക്കി ചെയ്യാമ്ക്ക് സംസാരിചോക്കാ ഗ്രൂപ്പിലൊന്ന് പ്ലാൻ ചെയ്യ ഉം.
ആഹ് എന്നിട്ട് നോക്കി പേനൻസര്ച്ചിട്ട് എന്താ പറണ്ക് നോക്കിറ്റ് അയ്നൻസര്ച്ചിട്ട് വെക്യാം പിന്ന സൺഡേന്തായാലും പറ്റില്യല്ലോ
ഇല്യല്ല കുട്ടേള് ള്ള ടൈമില് എന്താലു മ്ക്ക് പറ്റ്ലല്ലോ ല്ലസമയന്നെ അപ്പ അവർക്ക് പറ്റാത്തവരാണെങ്കി പോ ക്കെപിന്നെംക്ക് പോവാം പറ്റൂന്നോർക്ക് പോവാം. അങ്ങനെ ചിയ്യാം അല്ലേപിന്നെങ്ങനെ നീണ്ട്നീണ്ട് പോവുള്ളുമ്മളെ ട്രിപ്പ ങ്ങനെ
ആഹ് അപ്പ എന്തായാലും നോക്കിട്ട് മ പിന്നെ മഴല്യാത്ത ദ്‌വ്സ്വാവണം എന്നാലാണ് ഒന്നും കൂടെത് സെറ്റാ വാനും പറ്റ്യാ.
ആഹ് അതെ അതെ മഴല്യാത്തൊരു ദിവസ് ഇന്ന്പ്പൊനല്ല മഴരെ യായിരുന്നുവ്ടക്കെ. നാളെ പറ്യരണ്ടുസം കഴിഞ്ഞ്ട്ട് നോക്കാം മഴെന്ന് കൊറവ് കൊറയുന്നുണ്ടോ ന്നോ
ആഹ് നോക്കിട്ട് അയ്നൻസര്ച്ചിട്ട്ള്ളത് മ്ക്ക് ചിയ്യാ
ഉം ഉം പിന്നെ വണ്ടി എട്ക്ക്ന്ന്ണ്ടല്ലേ ബസ്സിനാണോ പോന്നേ
ആഹ് അതിപ്പെങ്ങനെയാ ബസ്സിന് പോരേ എല്ലാരും കൂടൊണ്ടെങ്കീ എങ്ങനെപ്പൊ ആഹ് ബസ്സ്ന് പോവ അവരെന്ത ചെയ്യ്ണ് ഇനി മറ്റുള്ളോരോട് ചോയിച്ചോക്കാ
പോവാം
ആഹ് അവ്ട്ന്നങ്ങനെ അങ്ങട് പ്ലാരായിട്ട്ര് ചിയ്യാ ആഹ് ആഹ് അങ്ങനെ നോക്കീറ്റ് നോക്കീറ്റ് ചിയ്യാ അല്ലാരോടും സംസാരിച്ച് നോക്കിയോക്ക് സംസാരിച്ചിട്ടെന്താ ചെയ്ണ് നോക്കീട്ടങ്ങനെ ചിയ്യാ ഹായ്
ചിയ്യാം ഉം ഓക്കെ ആഹ് ന്നയ്ക്കോട്ടെന്നാ ശരി ഉം